ആ
ആ കേക്കുന്നുണ്ട് ഉം പി ഡെമോ ക്ലാസ്സിന്റെ ആ
ആ അങ്ങനെ ആ അതുപോലെ അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പോകും പിന്നെ ടീചേഴ്സ് വരുമ്പത്തേക്ക് അവരിങ്ങനെക്കെ എടക്ക് എ ക്രോസ്സ് കൊസ്ട്ട്യൻസ് ഇങ്ങനെ ചോയ്ക്കല്ലോ ക്വസ്റ്റ്യൻചോദിക്കുമ്പത്തേക്ക് ഏ നമ്മള് നമ്മ അവ അപ്പൊ നമ്മുടെ എ ഡെമോ ക്ലാസിൽ തന്നെ അതിന്റെ പ്രി പെയർ പോണം പ്രിപ്പയർ ആയിട്ട് പോണം പോ എടക്ക് എടക്ക് ക്യുസ്റ്റൻസ് ഏതെങ്കിലും ടീച്ചർ ഇങ്ങനത്തെ ഒരു ക്യുസ്റ്റൻ ചോദിക്കുവാണെങ്കിൽ ഇതിന്റെ എപ്പോ ഹൗ മെനി ഐസസ് ടു ഇംഗ്ലീഷ് പറയൽ വേണ്ടല്ലോ അപെ എത്ര കണ്ണ്കളാണൊള്ള ഒള്ളത് എത്ര കാല്കളാണ് ഒള്ളത് അങ്ങനെ കൊസ്റ്റ്യൻ ചോദിക്കും ടീച്ചേഴ്സ്. അപൊ അതിന് നമ്മള് കറക്റ്റയിട്ടെ ആൻസർ മറുപടീ കൊണ്ട് പോണം
അ നമ്മള് ഇത് പോല്ത്തൊരു കൊസ്റ്റ്യൻ പ്രതീക്ഷിച്ചു വേണം ഡെമോ
ഡെമോ എടുക്കാന് ചെല സമയത്ത് ചെല സ്കൂളുകളി ചെല ടീച്ചേഴ്സ് ഇങ്ങനെ കൊസ്റ്റ്യൻ ചോദിക്കും അപൊ അതനുസരിച്ച് ച് നമ്മള് പ്രിപേറായി പോണം കൊസ്റ്റ്യൻ അടക്കി ചോദിച്ച അന്നേരം നമ്മള് അയ്യോ നമുക്ക് പറിയാതെ നിക്കരുത് പിന്നെ ബോഡിൽ എഴുതെമ്പത്തേക് സൈഡിൽ നിന്ന് വേണം എഴുതാൻ. നടുക്ക്‌ കേറി നിന്നും ബോ ഡൽ എഴ്തരുത് തെ ആഹ് അപ സൈഡിൽ നിന്നഴ്തണം. എഴ്തുമ്പോ ആദ്യം തന്നെ സ്‌ട്രെങ്ത് ഇതെല്ലാം നമ്മ ബോഡിലെയ്തി തുടങ്ങുമ്പൊ ഞമ്മളെന്താണ് ചെയ്യണ്ടെ ഒരു ട്ടോ നമ്മളെ കൊണ്ട് പോവാണെങ്കി ആ ടോപിക് കറക്റ്റ് ഫോളോ അപ്പ് ചെലവരാണെങ്കി ഇപ്പൊ ഇന്ന് ഈ ആയി കഴിഞ്ഞ മസൊക്കെ വന്ന ടീച്ചറെ ടീച്ചറിന്റെ ടോപിക് ഏതാന്നു വെച്ചാ സയൻസാ എട്ത്ത സയൻസ്സെടുത്തിട്ട് അയിനകത് ഇ പഠിപ്പിച്ചതേ സെൻസ് ബോ ബോടീ ഏഹ് പാർട്സ്സ് പഠിപ്പിച്ച് നേരെ സെൻസ് ഓർഗനിലേക്ക് പോയി സെൻസ് ഓർഗൻ പഠിപ്പിച്ചപ്പോം ഫൈവ് സെൻസ് ഓർഗൻസ് അതിനകത്ത് ആഹ് ആ ആഹ് എന്താ ഏഹ് ഐസ് നോസ്
ആഹ് കണ്ണും മൂക്കും ആഹ് കണ്ണും മൂക്കും നാക്കുവല്ലേ ആഹ് ആ അത് വിട്ട് പോയത് ആണോ?
വിട്ട് പോയത് ആണോ നി ഇല്ല പുള്ളിക്കാരത്തിക്ക് മറന്ന് പോയത് ആണോന്ന് അറിയത്തില്ല എന്തോ സംഭവം സ്കിന്ന് പറഞ്ഞില്ല. പറയാതെ ഫൈവ്ന്നാ അങ്ങനെ വര്ണേ. അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ്, സെൻസ് ഓർഗാൻസ് ന്ന് ഫൈവ് സെൻസ് ഓർഗൻസ് പഠിപ്പിച്ചിട്ട് ഫൈവ് കഴിഞ്ഞ് ഫൈവിന്റെ ടേബിളുവായിട്ട് പോയി.
ആഹ്
മനസ്സിലായോ വൺ ടു ത്രീ ഫോർ ഫൈവിന്ന് പറഞ്ഞിട്ട് ആ സെൻസ് ഓർഗൻ പഠിപ്പിച്ച് ആഹ് സെൻസ് ഓർഗൻസ്‌ പഠിപ്പിച്ചിട്ട് പുള്ളിക്കാരിത്തി പോയത് ടേബിളിലേ ക്ക് പോയി അപ്പം ഫൈവിന്റെ ടേബിൾ പഠിക്കാം എന്ന് പറഞ്ഞ് ടേബിളിലേക്ക് പോയി. അപ്പം സയൻസ് പഠിപ്പി ക്കാൻ വന്ന ടീച്ചർ മാത്‍സിലോട്ട് പോയി.
ആഹ്
തെറ്റല്ലേ?
ആഹ് എന്നിട്ട് ആ ടീച്ചറിന് ജോലി കി
ഇല്ല ഇല്ല പോഷാ അതല്ലോ ഏഹ് ഏഹ് അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ
ആഹ് ഞാനു
പക്ഷേ പുള്ളിക്കാരിത്തി നല്ല ഫ്ലുഎന്റെ ഇംഗ്ലീഷ് ആയിരുന്നു ഹാൻഡ്‌റൈറ്റിംഗ് ഇത്തിരി മോശ എന്നാലും നല്ലത് ആയിട്ട് ക്ലാസ്സ് ഒക്കെ നന്നായിട്ട് ചെയ് എടു അതത് പൊതുവെ നമ്മൾ ടീച്ചമാർക്ക് നമ്മൾ ക്ലാസ്സി ഫ്രണ്ടിൽ പോയി നി ക്കുവാണെങ്കിൽ നമ്മടെ മുമ്പ് ആഹ് നമ്മൾ മനസ്സിൽ ഓർക്കണം ഇവൻ ഒന്നും അറിയത്തില്ല ഇവൻ മണ്ഡൻ ആണ് മനസ്സിൽ ഓർക്കണം എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞ് തന്ന ഐഡിയയ അത് ഞാൻ ഇപ്പോ നിങ്ങളോട് പറയുവാ അത് എന്നാന്നു വെച്ച നമ്മടെ മുമ്പേ നമ്മൾ പഠിപ്പിക്കാൻ പോവുവാണെങ്കിൽ നമ്മൾ ഒരു ടീച്ചർ ആയിട്ട് പഠിപ്പിക്കാൻ പോവുമ്പോ നമുക്ക് മുമ്പ് ഇരിക്കുന്ന സ്റ്റുഡന്റസ് അത് വലുത് ആയിക്കോട്ടെ കുഞ്ഞിത് ആട്ടേ ആര് രുവാകട്ടേ അവർക്ക് ഒന്നു അറി അവരെ നമ്മള് ഒരു സി ഇ ഒ ആയിട്ട് വേണം കരുതാൻ
ആഹ് ആഹ് ആ അപ്പഴേ ഉള്ളൂ നമ്മക്ക് അതിന്റെ നന്നായിട്ട് പെർഫോമെയ്യാൻ
തെറ്റായാലും തെറ്റട്ടെ
എനിക്ക് ആകെ ഒരു ടെൻഷൻ ആയിപ്പോയി ആകെ കൺഫ്യൂഷൻ ആയി പ്പോയി എന്താ കാണിക്കേണ്ട്‌ ഈ പ്രിൻസിപ്പൾ ഫ്രണ്ടിലിരിക്കുന്നത് കണ്ടപ്പോ ഇടക്കിടക്ക് ആ മൊഖത്തോട്ട് പത്തിരുപത് പിള്ളേരെ വെച്ചിട്ടാണ് ക്ലാസ് എടുത്ത് കാണിച്ചത് രണ്ടാമത്തെ ട്രിപ്പ്‌ അത് വവൽസാണ് എടുത്ത എടുത്ത് കാണിച്ചത്. ഞാൻ പറഞ്ഞിലെ രാവിലെ ഒരു ഏഴ് മണിയാപ്പൊ വിളിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് വിളിച്ചു പതിനൊന്ന് മണിക്ക്. അപ്പൊ രാവിലെ ഞായറാഴ്ച ദിവസ. ഞായറാഴ്ച ദിവസം ഹസ്ബൻഡ് നിക്കുന്ന ദിവസം ആണ്. അപ്പൊ എനിക്ക് ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സമയല്ലാത്ത ദിവസം കൂടിയ. പിറ്റേന്ന് സ്കൂള് തുറക്കുന്ന ഞാന് എന്ത് ചെയ്യും എങ്ങനെയാണോ അവിടെപ്പോയി ഒരു ക്ലാസ്സ്‌ എടുത്ത് കാണിച്ച്
ഉം ഉം
എനിക്കെന്നിട്ട് അല്ലാഹ് ഇത് ശരിയായോ ശരിയായില്ലിയോ നമ്മൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആകുന്ന രീതിയിലുള്ള ഇതായിരുന്നു. അതാ ഞാൻ അങ്ങനെ ചോയ്ച്ചു, അപ്പൊ ആഹ് പിന്നെ ഞാൻ ഈ ടി ടി സി പഠിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ സി ബി എസ് ഇ സ്കൂളുകളില് ആ ഇംഗ്ലീഷ് മസ്റ്റാണല്ലോന്നോർത്ത് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിന്റെ ആഹ് കോഴ്സിനൊരു മൂന്നര മാസത്തെ കോഴ്സിന് ഞാൻ കൂടി, അന്ന് മുവ്വായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു, ഈയിടെയാ
ഉം ഞാനൊരു കാര്യം പറയട്ടെ പൊതുവെ ഇത് മനസ്സിലാക്കണേ മോണ്ടിസോറി ടി ടി സി ആയതു കൊണ്ട് സി ബി എസ് ഇ സ്കൂളിൽ പോകുമ്പോ മസ്റ്റ് ആയിട്ട് അവര് കെ ജിയിൽ തന്നെ ഇടത്തൊള്ളൂ
ആഹ് അത് കെ ജി യിൽ നിന്നുള്ള ഒരിതിലാണ് എന്താ ഇത് നമ്മള് ടി ടി സി പഠിക്കുമ്പഴും അവര് പറഞ്ഞ് തരുന്നത്
കെ ജിക്ക് തന്നെയാ. അപ്പൊ കെ ജി ക്ക്‌ ആകുമ്പോ അതനുസരിച്ചുള്ള സിമ്പിൾ ഇംഗ്ലീ--‌ ഇംഗ്ലീഷാണ് അവടെ ഉപയോഗിക്കേണ്ടത്
ആഹ്
ഇംഗ്ലീഷാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അപ്പൊ സിമ്പിൾ വേഡ്സ് കള് മാത്രം പഠിച്ചോണ്ട് പോയിട്ട് അത് കണക്ട് ചെയ്ത് ആ സിമ്പിൾ ഇംഗ്ലീഷ് കണക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മള് സംസാരിച്ചാ തന്നെ മതി ഏകദേശം എന്നാ വോഡ് പോയാലും നേരി ഇരുപത് മിനുറ്റേ ഉള്ളൂ ക്ലാസ്സെടുക്കത്തുള്ളൂ ഡെമോ ക്ലാസ്സ്‌ എന്ന് പറയുമ്പോ എ പ ഇരുപത് മിനിറ്റേ ഉള്ളൂ അവടെ അതിൽ കൂടുതൽ എടുക്കുകേല ഡെമോ ക്ലാസ്സ്‌
ആഹ് ഞാന് മ് പോയത് ആഹ് പിള്ളേര് വിഷ് ചെയ്തു അത് പോലെ തിരിച്ചു ഞാൻ വിഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ആ ആർ യു ഹാപ്പി ടുഡേ ന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാന് ചോയ്ക്കൊക്കെ ചെയ്തു
ആഹ്
പിന്നേ അത് കഴിഞ്ഞപ്പത്തേക്കും ഡെമോ ക്ലാസുകാരെ ഈ പ്രിൻസിപ്പൾന്റെ മുമ്പിൽ ഇരിക്കുമ്പോ എനിക്ക് ചങ്ക് അങ്ങോട്ട് കിടന്നിട്ട് പട പടാന്ന് അടിക്കുവാരുന്നു എന്താ ഞാന് ചെയ്യേണ്ട് ഇങ്ങനെ നമ്മക്കൊ-രു
ആ ഹ ഹ അതാണ്‌ വേണ്ടാത്ത അത് വെരര്ത് അങ്ങനെ തോന്നല്ല് അങ്ങനെ തോന്നിയാതന്നെ നമ് മള് തെറ്റ പയ്ന്നശര്യാണൊ പയ്ങ്കര വെപ്രാളവായിരിക്കും അങ്ങനെ നമ്മള് ഓർക്കര്ത് പ്രിൻസിപ്പളാണെങ്കി വര്ന്നേ ഇവളാണെങ്കിൽ ഇപ്പ ഞാൻ പറയട്ടെ ഞങ്ങളിതേ പോകുന്നുണ്ട്, പക്ഷെ ആ എനിക് ആ ഉം ടെൻഷൻ ആദ്യം തൊട്ട് ഇപ്പ തൊട്ട് ആ ഒരു ഒന്നിൽ മാത്രം എനിക്ക് കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷെ ഞാൻ ടെൻഷനടിക്കത്തില്ല. കേട്ടോ.
അത് ഇല്ല ല്ലേ.
ഇങ്ങൻ ടെൻഷ ആ ഒരു അതാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് സ്കൂളിൽ തന്നെ ന്റെ ജീവിതകാലം മുഴുവൻ കിടക്കോന്ന് എനിക്കറിയത്തില്ല. അതൊക്കാണ് ഞാൻ എപ്പോഴും പറയല്ലോ നല്ല ഒരു ടാലന്റായിട്ടുള്ളവർക്ക് ഇവൻ ഒരു മ മറ്റൊരു കൈ എറിയുന്നവന്റെ കൈയിൽ ക കരിങ്കല്ല് കിട്ടത്തില്ലെന്നും പറ
ആഹ് ആഹ് ആഹ് ആ അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
അതാ സംഭവം. നമ്മുടെ കയ്യ് കിട്ടത്തില്ല കിട്ടിയ നമ്മള ഒ ഒ രു കറക്റ്റായിട്ട് നോക്കി എറിയന്ന് അവർക്കറിയാം. അതുകൊണ്ട് ദൈവം തരത്തില്ല നമ്മക്ക്. അതെന്നാന്ന് പറയട്ടെ, ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇപ്പഴും ഇത് ഇന്ന് ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരുന്ന സിസ്റ്റർ വന്നു. ഞാൻ എൻ്റെ പാട്ടിൽ ഞാൻ പഠിപ്പിച്ച സിസ്റ്റർ വരുന്ന ആ പോകും ഉള്ള അറിയാം ആ നല്ല രീതിക്ക ക്ലാസ് സിസ്റ്റർ വന്നുന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിക്കുവാണെങ്കിൽ സിസ്റ്റർ പിന്നെ നമ്മുടെ പുറകിലായിരിക്കും നടക്കുന്നേ.
ആ, അത് ശരിയാണ് ലേ
റ്റാ തെറ്റട്ടെ എ ഞാനന്റെ ഭാഗം ക്ലാസടുത്ത് പോകും. അതോണ്ട് എന്റെ ക്ലാസി വേർത്ത് ഒന്നും ഇല്ല പുള്ളിക്കരിത്തി ഇന്ന് ജനൽ നോക്കാൻ വേണ്ടി നന്നാക്കാൻ വേണ്ടി കേറി വന്നു വന്നു ഇടക്കിടക്ക് വേറെ വരും പക്ഷെ എൻ്റെ കാസ്സിൽ ഒബ്സർവേഷൻ ഇരി ഓ അങ്ങനൊന്നും ചെയ്യല്ല
ഇല്ല. അതെന്ത എത്ര വർഷമായി എത്ര വർഷമായി അപ്പം എന്താ ഇതിൽ സ്കൂൾ കേറിട്ട് അത്രായി എന്താ ഇന്റർവ്യു ആ അധ്യത്തെ തന്നെ കിട്ടിയോ ഇന്റർവ്യു അൻ്റഡ് ചെയ്തിട്ട്
ആദ്യത്തെ ഇന്റർവ്യൂന് ഇതുപോലെ ഡെമോ ക്ലാസ്സ്‌ എടുത്തു ഡെമോ ക്ലാസ്സ് എടുത്തു ഡെമോ ക്ലാസ്സ് എടുത്ത് അത് ക ഇപ്പഴും ഓർമയുണ്ട്, ഞാനൊക്കെ ഡെമോ ക്ലാസ്സ് എടുക്കുമ്പോ ആഹ് അവിടത്തെ പത്താം ക്ലാസ്സിലെ ടീച്ചേഴ്സ് ആ ടീച്ചറൊക്കെ ഇപ്പോ അവിടെ കെടപ്പുണ്ട് ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോ ഇണ്ട് ഇതിൻ്റെ ഇടക്ക് ടീച്ചർ ഇടക്ക് കേറി ക്യസ്സ്ടിയൻ ചോയ്ച്ചു അതൊക്ക ഒണ്ട് പക്ഷെ അന്നേരം ഞാന് ഇത്രേം ഇംഗ്ലീഷ് ഇല്ല ഇതുപോലെ ഇംഗ്ലീഷ് അല്ലായിരുന്നു എടക്കൊക്കെ മലയാളൊക്കെ ഉപയോഗിച്ചു പക്ഷെ എ ഞാ അവർക്ക് ഇഷ് ഇഷ്ട്ടപെട്ട എന്നാന്ന് വച്ചാ എന്റെ ഒരു പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടു എൻ ആ എനിക്ക് ദി ഇംഗ്ലീഷാ. ത്രയില്ലായ്രുന്നു. അവളത് പറയുന്നേന്ന്. ആ എനിക്കത്രേം ഇംഗ്ലീഷ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ്‌ കൊറച്ചൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞൊന്നെ ഒൾ ഒ ഒ ഒനിണ്ടാ ആയിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല ആ പറയ് എം ഞാൻ ഇല്ല ഞാൻ പറഞ്ഞൊന്നുല്ല ക്ലാസ്സിലങ്ങനെ കൂടുതല് എനിക്ക് ഈ സ് പിള്ളാരാരും ഇല്ലായിരുന്നു ടീച്ചേർസ് മാത്രേ ഉള്ളു ടീച്ചേഴ്സും അവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു ആ ഇന്ന് ഇംഗ്ലീഷ് പടി ഞാൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഗ്രാമറെഴുതി ഗ്രാമറ് അതും പഠിപ്പിച്ചു അങ്ങനെ കൊഴപ്പില്ല അവർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കൊച്ച് അവിടെയാ അന്നേരം പടിച്ചോണ്ടിരിക്കുന്നേ എൻ്റെ കൊച്ചേ അപ്പൊ എന്നെ അറി അതാതു ഞാന് ടി ടി സി കഴിഞ്ഞു ഞാൻ ഡെയിലി വൈജസ് ആയിട്ട് ഞമ്മടെ തൊട്ടടുത്തൊള്ളെ സ് സ്കൂളി ഡെയിലി വെജസായിട്ട് പോക്കൊണ്ടിരി
അത് എന്നാ ഏ ഗവൺമന്റെ സ്കൂളിൽ അല്ലേ ഡെയിലി വേജ്. ആ ഡെയിലി വെജസിന് ഗവൺമെ ന്റിലല്ലേ കിട്ട്ഒള്ളൂ
ആ ആ അവിടെയാ പോയ്‌ക്കൊണ്ടിരിക്ക്ന്നെ, അപ്പഴാണ് എനിക്ക് ടെ എവിടെ ഏ ഞാൻ പോയിട്ട് എനിക്ക് കറക്ട് ഡെയിലി വെജ് തീര്കയും ചെയ്യുന്നു. കൊച്ചിനെ ഞാൻ അഡ്മിഷൻ എടു സ്കൂളില് വിട്ടു അന്നേരം അവ്ടെ ഞാൻ സ്കൂളില് ഒര് മാസം ഇങ്ങനെ പോയ്‌കൊണ്ടിരിക്കുവാ അപ്പം ഞാൻ വീട്ടിയിരിക്കുവാ വീട്ടിയിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയ്കൊ അപ്പ് അപ്പഴാണ് സിസ് അവിട്ത്തെ സിസ്റ്റർ പ്രിൻസിപ്പൾ സിസ്റ്റർന് എന്നെ അറിയ്ന്നെ, ഞാൻഇങ്ങനെ കൊച്ചിനെ കൊണ്ട് പോവുന്നതിന് ഇടക്ക്ക്കെ ഇങ്ങനെ സാരിക്കെ ഉടുത്ത് ഇങ്ങനെ പൊന്നെ
അപ്പൊ സി ഡി കൊടുത്തിട്ട്ട്ട്ണ്ടായിരുന്നോ സി ഡി കൊടുത്തിട്ട്ട്ട്ണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല കൊടുത്തില്ല കൊച്ചിനേം കൊണ്ട് സ്കൂളി പോകും അവർ ക്കറിയാം ഞാൻ ഇങ്ങനെ അടുത്തുള്ള സ്കൂളില് ടീച്ചറാ പഠിപ്പിക്കുവാ ന്നൊള്ളത് അവർക്കറിയാം കാരണം കൊച്ചിന്റെ ഞാൻ ടീച്ചറിനാ എന്റെ ആഹ് കൊടുത്തേക്കുന്നെ അപ്പം ഇവർക്കറിയാം അങ്ങനെ ഏ അങ്ങനെ ഇങ്ങോട്ട് ഇപ്പ ആരാ വിളിച്ചത് ഞാൻ ഞാൻ അങ്ങോട്ട്‌ വിളിക്കട്ടെ